ഒ
ആഹ് കേക്കാല്ലേ ആ ഒഴിവായി പ്പൊ കുട്ടി ഒറങ്ങി അപ്പൊ ഞാനിപ്പോ ഒന്ന് വിൾച്ചൊക്കിയതാണ് എന്ത് പിന്നെ ഈ ആ ഗ്രൂപ്പ് ഇലൊന്നും വന്നീല അമ്മടെ ഗ്രൂപ്പില് ചർച്ചൊക്കെ നടക്ക്ണ്ടല്ലോ
ആ അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ പിള്ളേരെ പിന്നാലെ പോന്ന സമയത്ത് ചെല സമയത്ത നമ ഗ്രൂപ്പിലൊന്നും നോക്കാൻ വേണ്ടി പറ്റാറില്ല ഇപ്പൊ പ ഞാൻ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് പോലും ഇല്ലാണ്ട ഫുള്ളായിട്ട് എല്ലാരി റിപ്ലൈ കൊടുക്കുന്ന ആള
ല്ല കൊടുക്കൂല നിന്നെ കാണ്ണില്ല ന്ന് പറഞ്ഞിട്ട് എന്നോട് പ ആ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം ആ പർണതാണ് അതേ പ്പെ ഞാൻ ങ്ങൾക്ക് വിളിച്ചത് നിന്റെ വിവരെന്തൊക്കെ ആഹ് ആഹ് കൊറേ ദിവസായിട്ട് നിന്നെ ഗ്രൂപ്പിലൊന്നും കാണാൻ ഇല്ല ടൂറിനെ കുറിച്ച് സംസാരിച്ചീന്നു പ്പ യമ്മക്ക് ഒന്ന് പോവാന്നൊക്കെ വിചാരിക്ക്ണ്ട് നിന്റെ മറുപടി ഒന്നും കാണല്ല എല്ലാരു ഓരോരുത്തരു അഭിപ്രായം പറയ്ണ്ട് നീ ഒന്നും പറയ്ണില്ല.
ആ പ്പ ഞാനതാ ഞാനിപ്പ ഞായേ കൊറെ ദെവസായിട്ട് പനിയും കാര്യങ്ങൾളിലായിട്ട് അയിന്റെ പിന്നാലെയിര്ന്ന് കു ട്ടിയോളെ പിന്നാലെയായിര്ന്ന് പിന്നെ കുട്ടി ഹ് പിന്നെ ഇപ്പൊ സ്കൂള് തൊർന്നിറ്റേ ഒള്ളു അപ്പത്തേക്കും അറ്റൻഡൻസിന്റെ കാര്യോം കുട്ടിയേള് വരാത്ത കാര്യോ അല്ലേ ഓണപ്പരീഷൻ്റെ കാര്യെല്ലാം പറഞ്ഞു തൊടങ്ങി എർ സ്കൂള് തൊറക്കുന്ന സമയത്ത് ക്കന്റെ കാര്യെല്ലാം പറഞ്ഞു തൊടങ്ങി അപ്പ പിന്നെ അയിന്റെ പിന്നാലെ ആയിപ്പോയി ഞാൻ ഇപ്പൊ മൊബൈലെല്ലാം നോക്കല് തീരെ കൊ അതാണ് പണ്ട് ഒറ്റ ഇതില്ലാണ്ട് എല്ലാത്തിനും ഞാന് മ മറുപടി കൊടുക്കുന്ന ആളാന്ന് ഇപ്പൊ ഒരു മാസം ആഹ് ഇപ്പൊ ഒരു മാസം മുമ്പ് വന്ന് കിടക്ക്ന്ന സാധനങ്ങള് പോലും ഇങ്ങനെ വന്ന് കെടപ്പ്ണ്ട് നമക്ക് എല്ലാണ്ടൊ എഹ് ഏ വേറെ നമ്മള് ഇത് ഇട്ത്തു നോക്കുന്നില്ലല്ലോ പിന്നെ ഏ ചെലപ്പെല്ലാം ഇങ്ങനെ ഒന്ന് സ്‌ക്രോളീത് നോക്ക്ണ സമയ് താരെങ്കിലും നിങ്ങൾ ആരെങ്കിലുള്ള മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കില് ലെ നമുക്ക് അടുപ്പുള്ള ആരെങ്കിലു എല്ല മെസ്സേജ് കണ്ടിട്ട് ണ്ടെ അതിന് റിപ്ലൈ കൊടുക്കും നമ്മള്
അ ഓ ആ ഓ ആരൊക്കെ എന്നിട്ട് നിന ക്ക് ഉം പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചുന്നൊക്കെ പറഞ്ഞിര്ന്ന് ഇതില് ഗ്രൂപ്പ് പ്പില് വരാത്തോണ്ട് അയ്നൊക്കെ വ
ഞാൻ ഈ പനി പിടിച്ച് കെടക്ക്ന്ന സമയത്ത് ആയിരിക്കണം ന്ന മെസ്സേജ് അയച്ചിട്ട്ണ്ടാവാ അതോ ണ്ട് ആയിരിക്കും അത് ഇങ്ങനെ അടിയിലേക്ക് പോയിറ്റ്ണ്ടാവ. പിന്നെ അടിയില് പോയത് ഞാൻ വീണ്ടും നോക്കാറില്ല. പിന്നെ ഈ കുട്ട്യോളെല്ലാം എവിടെങ്കിലെല്ലാം പോയി ചെലപ്പോ ഉമ്മാടടത്തേക്കെല്ലാം നി ക്കാൻ അയച്ചാലെല്ലാം ഞാൻ ഇങ്ങനെ വീട്ടില് ഫ്രീ ആയിട്ടിരിക്ക്ന്ന സമയത്തായിരിക്കും എല്ല മെസ്സേജ പ്പളും ഞാൻ വിചാരിക്കു ഈ ഒന്നു രണ്ടും മാസം നമ്മള് മറുപടി കൊടുക്കാണ്ട് വെച്ചിട്ടുണ്ട് അത്‌ എനക്ക് അത്ഭുതായി കാരണം ഞാൻ അങ്ങനെ വെക്കാറേ ഇല്ലാത്ത ഒരാളായിരുന്നു പിന്നെ പണ്ടെല്ല ആഹ് ഞാൻ ഗ്രൂപ്പില് വരാ എവടെ പോവാൻ വേണ്ടീട്ടാ നിങ്ങളിപ്പോ തീരുമാനിച്ചിട്ടിരിക്കുന്നത്
എവിടെന്ന് എല്ലാരു എലാ വ ആഹ് അങ്ങൻ തന്നെ ഒരു ഒരു ദിവസത്തെ ഒരു ഒരു ഡേയും ഒരു നൈറ്റും അങ്ങനെ
ഓ അങ്ങനെയല്ലേ ആ ഒക്കെ നോക്കട്ടെ പൈസയും നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ കാരണം ഇപ്പോ
അല്ല കുട്ട്യാളെ കൂട്ടുന്നുണ്ടാ
കുട്ടിയേള് ചെറി മക്കളൊക്കെ കൂട്ടാ അവ വല്ല്യ വല്ല്യോര് പിന്നെ ഞങ്ങളുടെ കൂടെ വരൂല്ല്യല്ലോ ചെറിയ മക്കളെ നമുക്ക് കൂട്ട വീട്ടിൽ നിർത്തി പോയാ നമുക്ക് സമാധാനം ണ്ടാവോ
അല്ല അന്റെരു അഭിപ്രായത്തില് ആ ചെറിയ കുട്ടിയോൾ ഒന്നര വയസ്സ് രണ്ട് വയസ് വെരെള്ള കുട്ടികളല്ലാ കുഴപ്പില്ല വീട്ടിൽ നിർത്തിയിട്ട് വരാൻ വേണ്ടി പറ്റുന്ന കുട്ടികളാണെങ്കെ അങ്ങനെ ചെയ്യുന്ന്യ നമുക്ക് ഒരു കണക്കിന് നല്ലത്
ത്തീട്ട് നമ്മള് പോയിണ്ടെങ്കിൽ വരണവരെ സമാധാനണ്ടാവോ
ആ ആഹ് അതന്നെ ആന്ന് അപ്പൊ പിന്നെ അതാണ് കുറച്ചുകൂടി നല്ലത് പിന്നെ തീരെ ചെറുതാണെ നമുക്ക് നിർത്തിട്ട് പാലൂടിം നിർത്താത്ത കുട്ടിയാളെ നമുക്ക് നിർത്തിട്ട് വരാൻ കഴയില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവരെ മാത്രം കൂട്ടാ
ആ അങ്ങനെയുള്ള കു എല്ലാ എല്ലാ മക്കളേം കൂട്ട്യാല് അപ്പൊ അതൊരു നമ്മള് വണ്ടിൽ സ്ഥലത്തിന്റെ പ്രശ്നൊക്കെല്ലേ ഇത്ര പേര് ക്ക്ള്ള ന്ന്ള്ള ഇണ്ടാവൊല്ലോ
മടിയിരുത്ത ആ സ്ഥലത്തിന്റെ പ്രശ്നത്തിനെക്കാളും നമ്മളൊന്ന് ഏടെങ്കിലും പുറത്തേക്ക് പോകുന്നത് നമ്മക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഒരു സംസാരം നമുക്ക് കിട്ടൂല ണ്ടാവുമ്പോ നമ്മള് സംസാരത്തിനിടയിൽ മൂത്രഴിക്കാൻ വെരു ഒരാൾക്ക് അപ്പി വേണ്ടിരും ഒരാക്ക് അപ്പികൈകി കൊട്ക്കേണ്ടി വെരും ഇതെന്നെ ഓഹ് ഓരോരാൾ വെയിറ്റില്ല ആന്ന് പ്രശ്നം അതുകൊണ്ട് നമുക്ക് മക്കളെ നേ നമുക്ക് ഒഴിവാക്കിട്ട് പോവുന്നായിരിക്കും നല്ലത് പിന്നെ നാട്ടുകാർ യ്യോ കുട്ടിയാളെ ഇവിടെ ആക്കീട്ട് പോയി നമ്മളെ പിന്നെ ഇവരെല്ലാം ഉണ് ണ്ടല്ലോ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ നമ്മളെ ഭർ താക്കന്മാരെ വീട്ടിലുള്ള ആൾക്കാര് ചെറിയക്കുട്ടിനെ പോയി ഓൾ തെണ്ടാൻ വേണ്ടി പോയീന്ന് പറയും അവര്ക്ക് പറയുന്നത് എനിക്ക് നമ്മുക്കീ ചങ്ങായിമാരപ്രം അല്ലെ നമ്മുക്കൊരു സന്തോഷംന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാര് ഈ ഭർത്താക്കന്മാരെ വിട്ട
തല്ലേ
ആ അതന്നെ ഈ ഭർത്താക്കന്മാരെ വീട്ടില് അവ അവരെല്ലാര് അവര് പറയും നമ്മളെല്ലാരും കൂടെ പോന്നല്ലേ അതിന്റെ രസം എന്ന്ച്ച അവരെ വീട്ടിൽ പോയിട്ട് അവരെ ആഹ് വീട്ടുന്നും നമ്മള് അവരെ പണി ചെയ്ത് കൊടുക്കണം ആടെ പോയാല് അവരെ പണി ചെയ്ത് കൊടുക്കണം വീട്ന്നും വീട്ടിൽന്നും നമ്മൾ അവര് പറയുന്നത് കേക്കണം അവിടുന്ന് പോയലും നമ്മൾ അവര ഏടെ പോയാലും നമ്മക്കീ അടെ പോണ്ട ഇത് ചെയ്യേണ്ട അത് ചെയ്യേണ്ട ഇതെന്താ അങ്ങനെ ചെയ്തെ ഇതെന്താ ഇങ്ങനെ ചെയ്തെന്ന് പറയാന്ന് കേൾക്കാൻ വേണ്ടിട്ട് തന്നെ ആന്ന് അപ്പൊ അതിനെക്കാളും നല്ലത് നമുക്ക് പോവാണ്ട് നമ്മള് വീട്ടിലിരുന്നെന്ന വീട്ടിലെ പണിയേ ഇണ്ടാവുള്ളൂ ഇത് പോന്നടത്തും പൈ
ക്കാ നല്ലത് പോണ്ടന്ന് വിചാരിക്കാ നല്ലത് വിചാരിക്കും
അതാണ് പ്രശ്നം അതിനെക്കാൾ നല്ലത് ഇതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മളെ ഈ ചങ്ങായിമാരപ്പരം കൂടെ പോന്നത് നമു ഒന്ന് പാട്ടെല്ലാം പാടി എന്തെങ്കിലുള്ളൊരു ഡാൻസ് എല്ലാം കളി ച്ച് നമുക്ക് ഈ ഏഹ് രാത്രിയെല്ലാം ക്യാമ്പ് ഫയറൽ ഇണ്ടാവൂലേ ഈ വിറകെല്ലാം കത്തിച്ച് അതിന്റെ ചുറ്റും അങ്ങൻത്തൊരു പത്താൾക്കാര്
ചർച്ച ചെയ്യ്ണ്ട്നമക്ക് അങ്ങനെ എന്തെല്ലാം വേണ്ടേന്നൊക്കെ അയിനു എല്ലാരും കൂടി ഒന്ന് വന്നെങ്കിലല്ലോ ഒരിക്ക ഒരാൾ വരും ഒരിക്കൊരാള് വരും
ആ അത് ശരിയാ എല്ലാരും കൂടിയിട്ട് ഒരുമിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സംഭവം നടക്കൊള്ളൂ
ആ നടക്കൊള്ളൂ അല്ലെങ്കിൽ നമ ക്കൊരു ഗ്രൂപ്പ് കോള് ചെയ്യാ അപ്പ പിന്നെ എല്ലാരും ഒരുമിച്ച് കിട്ടുല്ലെ എല്ലാവർക്കും ഒഴിവുള്ള സമയം നോ കിട്ട് അങ്ങനെ ചെയ്യാ ഇത് മെസ്സേജ് അയച്ചാ രാവിലെ ഒരാള് മെസ്സേജ് അയക്കും അയിന് മറുപടി രാത്രിയാവും അപ്പൊ ആഹ്
അല്ലെങ്കിൽ പിന്നെ അതെന്നെ നല്ലത് എല്ലാരും കൂടിട്ട് ഈ കോൺഫറൻസ് കോൾ ഇടുന്നത നല്ലതാ അതാകുമ്പോ എല്ലാവരും
ചെയ്തിട്ട് നമുക്ക് അപ്പൊ ഓരോരുടെ അഭിപ്രായം നമുക്ക് അപ്പൊക്കെ അറിയാലോ
ആഹ് എല്ലാരും കയ്യില് പക്ഷേ മൊബൈൽ ഇണ്ടാവണം അതാണ് പ്രശ്നം അല്ലേൽ നമ്മക് കയ്യിൽ മൊബൈൽ കുട്ടികളെന്താക്കുന്ന അറിയോ മൊബൈൽ കണ്ടെയ്നാ വിടൂലാ ഈ മൊബൈലും എടുത്ത് തോണ്ടി ഇരിക്കും അപ്പൊ ഈ സാധനം നമ്മള് ഇവര് എടുക്കാതെ ഇവരെ കയ്യില് കയ്യെത്താത്ത ദൂരത്തേക്ക് വെക്കുന്ന സമയത്ത് ചിലപ്പോ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത്
ഇത്ര പൈസ വരും വലിയ പൈസാ ഇതൊന്നും ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഒരു നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇതിന്റെ പൈസയുടെ കാര്യക്കെ സംസാരിക്കണം എങ്ങനെയാ വരിക എന്താ വരികാ എന്നൊക്കെ വലിയ എമൗണ്ട് ഒന്നു. ഇപ്പോ നമ്മക്ക്
ഇതിപ്പോ ഒരു ദിവസം അവിടെ പോയി ഒരു ദിവസം അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് എന്തെങ്കും കുറച്ച് കണ്ടി ആ നമുക്ക് എന്ത് ചെയ്യാ അറിയോ ഓരോരാൾക്ക് ഓരോ റൂം എടുക്കണ്ട നമുക്കിങ്ങനെ എല്ലാരിക്കും കൂടിട്ട് ഒരു റൂമിൽ കിട കിടക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്ക് എടുത്താൽ മതി നമുക്കൊരു നാല്
അങ്ങനെ എടുക്കണ്ടേ എല്ലാർക്കും കൂടി ഒരു റൂം എന്തായാലും നടക്കൂല ആ റൂമും ഫ്രഷ് ആവണെങ്കിലൊക്കെ അത് നടക്കു ക്കൂല അപ്പൊ നമുക്കൊരു അഞ്ചാള് അഞ്ചാള് വെച്ചിട്ട് ഒരു റൂം അങ്ങനെ എടുക്കേണ്ടി വരും
ആ എന്നാലും ഈ തട്ട് തട്ടായിട്ട് വെച്ചിട്ട് കിടക്കുന്നെല്ലാം ഉണ്ടാവില്ലേ അന്നേരത്തെ ഒരു ആൾക്ക് അഞ്ഞൂറ് രൂപയല്ലേ വരുള്ളൂ അത് നമുക്ക് അത് ഭയങ്കര എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്കായിരിക്കും ഇപ്പൊ ഒരു റൂമിൽ പന്ത്രണ്ട് ആൾക്കാരെല്ലാം ഉൾക്കൊള്ളുന്ന നോർമൽ ത്തിരി പോലുള്ള സ്ഥലങ്ങളെല്ലാം ഇണ്ട്
ആഹ് ആഹ് ആഹ് എന്നാ പിന്നെ അങ്ങനെ നോക്കാം അവിടെ ഇപ്പൊ ആരെങ്കിലും നമുക്ക് നമ്മക്ക് ആ അറേഞ്ച് ചെയ്യാൻ പറ്റിയവരുണ്ടെങ്കിൽ
റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരാൻ പറ്റുവരുണ്ടെങ്കിൽ അത് ആരോ പറഞ്ഞിരുന്നു സെഫിയ പറഞ്ഞിരുന്നു അവിടെ അവളുടെ ആരോ ഉണ്ട് വയനാട്ടില് റിസോ. ർട്ടില് ഉണ്ട് അപ്പോ അവള് സെറ്റ് ചെയ്യാൻ
എനിക്ക് രണ്ട് മൂന്നു ചെങ്ങയി ഇണ്ട്
ആ ഉണ്ടോ
അപ്പ വേണങ്കിൽ ആ വഴിക്ക് ഒന്ന് അന്വേഷിച്ചു നോക്കാ അവള് ഓൾറെഡി അന്വേഷിച്ച വെച്ചിട്ടുണ്ടെൽ നമ്മ അന്വേഷിച്ച് വെക്കണ്ട പിന്നെ നമക്ക് പോണ്ട ആശ്യലുള്ളൂ വെറുതെ നമ്മ കഷ്ടപ്പെടാനാടാ
എങ്ങനെയായാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ പൈസയുടെ കാര്യങ്ങളൊക്കെ അറിഞ് നമുക്ക് കുറവ് എവിടെ കിട്ടന്ന് വെച്ചാ അവിടെ നോക്കാം
ആഹ് അതെ അതെ അതന്നെയാ നല്ലത് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം ഇപ്പൊ ഭക്ഷണം നമ്മൾെന്തായാലും രാവിലെ അവിടെ തന്നെ ആയിരിക്കും ഹോട്ടൽ തന്നെ ആയിരിക്കും പിന്നെ ആഹ് പിന്നെ നമ്മള് പോകുന്നിടന്ന് കഴിക്കേണ്ടി വരുംല്ലെ
ആ അല്ലാതെ എന്തെലും നമ്മള് പൊരി എടി അങ്ങനെന്തെലുംക്കെ നമുക്ക്ഓരോരുത്തർ ഓരോരുത്തൊരു വീട്ടിൽ നിന്ന്ണ്ടാക്ക കൊണ്ടവാ വണ്ടീന്നക്കെ കഴിക്കാൻറ്റും പറ്റിയ രീതിക്ക്
ആ അ ആ അതെ അതെ അത് നമുക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം പിന്നെ അവിടെ നിന്നിട്ട് പിറ്റേതെ ദിവസം നമ്മുടെ കറങ്ങാൻ പോകുന്ന സമയത്ത് രാവിലെ അവിടുന്ന് ഫുഡ് കിട്ടും പിന്നെ പിറ്റേ ദിവസം നമ്മള് ഉച്ചക്കെല്ലാം പുറത്തന്ന് അ നമുക്ക് അവിടെ എവിടെയെങ്കിലും
പിന്നെ എല്ലായിടത്തും അറിയുന്ന ഒരാളെ ഏൽപ്പിക്കണം എല്ലോ നമ്മുക്ക് പിന്നെ പരിചയല്ലല്ലോ അപ്പൊ ഡ്രൈവറെ നമുക്ക് നല്ല പരിചയള്ള എല്ലാ സ്ഥലങ്ങളും അറിയണ ഒരാളേ ഏൽപ്പിക്കാം
ആ പിന്നെ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലെല്ലാം പോയിട്ടുണ്ടാവണം അപ്പൊ പിന്നെ നമുക്ക് അവര് പോയ സ്ഥലങ്ങളും അവരെ പോവാൻ ഉദ്ദേശിട്ട് പോവാൻേി പറ്റാത്ത സ്ഥലങ്ങളും അങ്ങനെ അവർക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ
സ്ഥല തന്നെയാണെങ്കും ഇഷ്ടം പോലെ നമ്മള് കാണാത്ത സ്ഥലങ്ങളണ്ടാവും പോയടെതന്നെ നമ്മളിപ്പോ എല്ലാ ഭാഗത്തും കണ്ടോളന്നല്ലല്ലോ
ആ് ഇപ്പൊ എന്റെ അനിയത്തി പറയൂ അവള് മൂന്നാറ് ഒരു നാലഞ്ചച് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ ഓള് പറയും ഓരോരോ പ്രാവശ്യം പോകുമ്പോഴ നമുക്ക് ഓരോരോരനുഭവങ്ങളാണ് കിട്ട അങ്ങനെ ഹ നമ്മള് കാണാത്ത പ ഇപ്പൊ ഒരു സ്ഥലത്തന്നെല്ലല്ല നമ്മള് പോവാ ഒന്നോ രണ്ടോ സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടാവും ബാക്കി സ്ഥല പോവൻണ്ടാവും നമുക്ക് വയനാടാണെങ്കിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളണ്ട് ണ്ടല്ലോ കാണാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് ആ പിന്നെ എനക്ക് കുറെേ നാളായിട്ട്രാഗ്രഹമുണ്ട് മറ്റേ നമ്മൾ നാൾ ഉരുൾ പൊട്ടിയിട്ടില്ലേ ചൂരൽമല അങ്ങോട്ടേൊക്കെ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു അയ് പിന്നെ സന്തോഷിക്കാനോ അങ്ങനെയൊന്നല്ല നമുക്ക് ഒന്ന് ഒരു അവിടെയല്ലാം ഒന്ന് കണ്ടിരുന്നട്ട് അതെ അതെ ഒരു ദുരന്തം നടന്നൊരു സ്ഥലം അപ്പോൾ നമുക്ക് അതിന്റെറെ ഒരു ഓർമ്മക്കായിട്ട് നമ്മൾ അവിടുത്തെവരെ പോയിട്ട് ഒന്ന് വിസിറ്റയ്തിട്ട് വരാ എന്നുള്ള രീതിക്ക് അങ്ങനെ കാണണംന്ന് അ അങ്ങനെ കൊറേ ആൾക്കാാര് അതെ ഇപ്പൊ കൊറേ ആൾക്കാർ അങ്ങനെ ഇടയ്ക്കൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്റെ ആയില്ലേ സമയപ്പോ ഒന്ന് രണ്ട് വർഷം ഒരു വർഷംന്നോന്ന അല്ലെ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം ആരുന്നില്ലേ അത അതിന്റെ മുമ്പത്തെ വർഷം ഇന്റെ മുമ്പത്തെ വർഷയിുന്നല്ലേ ആഹ് അപ്പൊ ഈ സംഭവം ഇപ്പോ ഇതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്ന്ന് പറഞ്ഞിട്ട് കൊറെേ ആൾക്കാർ പോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ വിാരിക്കുന്നുണ്ട് ഇങ്ങനെ പോണം നോക്ക എല്ലും എല്ലാരും ആഹ് പക്ഷെ ചിലപ്പോ എല്ലാർക്കും അങ്ങനെ ഇഷ്ടം കാരണം നമ്മ പോകുമ്പോ സന്തോഷത്തോടെ പോകുമ്പോ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി ചെല ആൾക്കാർക്ക് ഇഷ്ടണ്ടാവില്ല
കാണുമ്പോ ഒരു സന്തോഷം ഇല്ലല്ലോ വെര
ആഹ് അതെ ഈ കൊറേ ആൾക്കാർ മരണപ്പെട്ട സ്ഥലല്ലേ കൊറേ ആൾക്കാ ക്കാരെ പാർപ്പിടവും എല്ലം പോയ സ്ഥലല്ലേ അഹ് അപ്പത്കൊണ്ട് എല്ലാരിക്കും അതുപോലെ ണ്ടാവണെന്നില്ല അപ്പോ അങ്ങനെയുള്ളൊരു അഭിപ്രായം വന്നുന്ന് പറഞ്ഞയ് നമ്മക്ക് ആ രീതിക്ക്
അഭിപ്രായം ചോയിച്ചിട്ട് മതി അപ്പൊ എല്ലാർക്കും താല്പര്യം ണ്ടെങ്കി മതിയല്ലോ
ആഹ് അതെ അതെ അപ്പൊ നമ്മക്ക് അതനുസരിച്ചിട്ട് ചെയ്യാല്ലെ അഹ് ആഹ് ഒ ഉം ഉ ഓക്കെ ന്നാല് നമ്മക്ക് എന്നാല് അതെന്താ വച്ചുണ്ടാ ചെയ്യാ ഞാൻ എന്താലും പിന്നെ വിളിക്കാവേ എന്റെ മോനെ ണീച്ചിട്ട്ണ്ട് കെട്ടാ
വായോ ട്ടാ ഗ്രൂപ്പില് വാ
ആഹ് ആഹ് ശരി ശരി ആയിക്കോട്ടെ ശരി